ആ കേൾക്കുന്നില്ലേ?
ആ കേൾക്ക്ണുണ്ട്
ഉം എന്തൊക്കെയ എന്താ നല്ല വിശേഷം. ഷം സുഖാണ്.
പിന്നെ ഫുഡ് ഒക്കെ ആക്കിയോ സുഖാണ് കുയ്പ്പില്ല ഉം
ആ ഫുഡായി കുളിയൊക്കെ കഴിഞ്ഞോ? പിന്ന എന്താ സാധാ ഫുഡ് ചോ ഉം
ഹേയ് ഇന്നൊന്നും നോക്കിട്ടില്ല ഇന്ന് ചോറ് വെച്ചിടുക്കണ പിന്നെ കൂട്ടാനും ഉണ്ടാക്കിട്ടുള്ളൂ വേറൊന്നുല്ല.
ഏ
നേരം വെളുത്തഴക്കന്നെ ഞാനൊര് പിന്നെ ന്റെ മോന് തെരക്കൂടിയപ്പൊ അവനെ അടിച്ച് ഞാന് അപ്പൊ ഈ പൊറം മാത്ണ സാധനല്ലേ പൊറംമാ ആ അതയിട്ട് അടിച്ച് അ തായിട്ട് മുറിഞ്ഞങ്ങാണ്ട് അവന്റെ കണ്ണിന്റെ മേലിം തായിയായിട്ട് തട്ടി അങ്ങനെ മുറിയായി അപ്പൊ അവനേയിട്ട് ഡോക്ടർ എടുത്ത് പോയി ഇപ്പോ വന്നിട്ടുള്ളൂ.
ഏ അതെന്താ മര മര
എല്ലാ ഇരുമ്പാണ്. ഇര്ബേൻ അത് മു ഓരോ
ആ ആ നമ്മള് അപ്പത്തെ ദേഷ്യത്തിന് നമ്മൾ അടിക്കും ചെയ്യും.
ന്തേലുമ്മേ മക്കൾ കാട്ടുള്ളൂ ഒരാൾ എടുക്കുമ്പോ ഒരാൾ പെന്നെ എന്താണ് എടുത്ത് അവന്റെ പെന്നെടുത്തെങ്ങാണ്ട് പേരെഴുതണ്ടിക്കാണ് അവിടെ അപ്പൊ അത് അവൻ വാങ്ങിയാല അപ്പൊ അപ്പൊ അതിന് രണ്ടാംകൂടി തിരക്കൂടിയേക്ക് ഞാനേ ഒന്നടിച്ചു ആ അങ്ങനെണ്ടായത് പിന്നെ വേറെന്തൊക്കെയ ഹലോ കേൾക്കണില്യ ഹലോ